ആ ഓക്കെ കേൾക്കുന്നുണ്ടോ
കേൾക്ക സുഖാണോ
ഓ സുഖാരിക്കുന്നു എന്തൊക്കെ ണ്ട് നിങ്ങടെ വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങള് സുഖമായിട്ട്ിരിക്കുന്നു പിന്നെ ഈ കഴിഞ്ഞ വെക്കേഷനൊക്കെ അല്ലായിരരുന്നുനി ഇപ്പ സ്കൂള് തുറക്കാറായി
അതെ അതെ വെക്കേഷനെക്കെ അതെ തീരെ തീരാറായി പിന്നെ ആകെ എണ്ണിയാ തീരുന്ന ദിവസം ങ്ങൾ മാത്രേ ഒള്ളോ
അതെ അതെ കഷ്ടിച്ച് ഒരാഴ്ചയും കൂടെല്ലേ ഒള്ളൂ
അതെ അതെ അതിന്റെടയല് പെരുന്നാളും എല്ലാം കൂടെ ഒരുമി അതെ പെരുന്നാൾ കഴിയലും വെക്കേഷൻ തീരലും ഒക്കെ ഒരുമിച്ചായി പോയി ഇപ്രാശ്യം
അതെ അതെ വെക്കേഷൻ എവിടെയങ്കിലും പോയായിരുന്നോ
ആ നമ്മളിവിടെ ആ ചെറിയൊരു ട്രിപ്പ് അടിച്ചേ ഇപ്പൊ ലോങയിട്ട് ഒരു ട്രിപ്പ് അടിക്കാൻ പറ്റ പറ്റാത്ത ഒരു സാഹചര്യയിരുന്നു ന്നല്ലോ ഗ്യാസ് ഇല്ലാത്ത പ്രശ്ന ഹോട്ടലിന്ന് ഫുഡ് ഒന്നും കിട്ടാത്ത പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ടെ അ നമ്മളേ ആ ത് രാ
ഹലോ
ആവ്മ്പ തിരിച്ച് വരുന്ന രീതിയിലാണ് നമ്മുടെ യാത്രണ്ടായത്
അതേല്ലേ?
അതെ
ആ
നമ്മളിവിടെ നിലമ്പൂരാണ് പോയത്. അതെ ഭയങ്കര ചൂടായി പോയിനെട എല്ലാ വർഷത്തെ പോലല്ലല്ലോ നല്ല ചൂടാർന്നോ സഹിക്കാത്ത പറ്റാത്ത ത്രേം ചൂടായി പോയി ഇപ്രാവശ്യം. ആ അതെ അതെ പുറത്തിറങ്ങാ മക്കളൊക്കെ പൊറത്തിറക്കാൻനന്നെ ഭയ പേടിയുള്ളൂ
പേടിയായിരുന്നു ഉം
കാർണം എന്താ വെച്ചാ എത്രയോ മരണങ്ങളാണറിയോ കേ ട്ടത് ബെഡ്ന്ന് അലമാരേ തെ അതെ അതെ അതാണെങ്കിലോ പുറത്ത് പോയിട്ടല്ല മക്കളെ കാട്ടിലോ കൊ ഏലും പോയിട്ടാണെങ്കില് നമുക്ക് അങ്ങനെ വിചാരിക്കാ ഇതങ്ങനല്ലല്ലോ. എടെ ബെഡ്റൂമന്നും ബെഡ്ന്ന് അതുപോലെ തന്നെ അലമാരെന്ന് അങ്ങനൊക്കെയാണ് എന്തോ സംഭവി
യാ അത് നമ്മക്ക് പെട്ടെന്ന് പേടിയാവും നമ്മക്ക് കിടക്കുന്നെടത്ത് വരുന്നുണ്ടോന്നുള്ള ഒരു നമുക്ക് എനിക്കങ്ങനെയൊക്കെ ഫീലിംഗ് ഒണ്ടാരുന്നു
അതെയതെ മോനൊക്കെ കിടക്കുമ്പോ മോന്ക്കെക്കെ എന്ത് പേടിയായിരുന്നറിയോ മോനെന്റടുത്ത് കിട ന്ന് കഴിഞ്ഞാലും മോനെന്താ ചോദിക്കാ ഉമ്മേ ഇങ്ങളെ ബെഡൊക്കെ നല്ലോം കൊടഞ്ഞ് ക്കെ നോക്കീക്ക്ണില്ലേ? പേ ടിയാണമ്മച്ചീ ബെ കിടക്കാനെ, അതെ അതെ അവനെന്താ ചെയ്യറിയോ ബെഡൊക്കെ പൊ ക്കീട്ടൊക്കെ നോക്കും
ആ അതെ
ആ അങ്ങനത്തെക്കൊരു സാഹചര്യം, അതെ മുമ്പൽത്തെ പോലേ അല്ല ഇപ്രാവശ്യം.
അതെ
വെക്കേഷനില് മക്കൾക്കാണെങ്കിലോ അതെ പുറത് പോവാനോ കളിക്കാനോ ഒന്നിനും പോകാനും പറ്റുന്നില്ല അതെ പത്ത മണക്ക് ശേഷം വീട്ടന്നും പൊറത്തിറങ്ങാൻ പാടില്ല നാല മണി അഞ്ച മണി വരെ അതെ അങ്ങനെയൊക്കെയ കുട്ടികള ആ മൊത്ത അതെ അതെ എനിക്ക് തോന്ന അതൊക്കെ നമ്മ കുട്ടികളെ നന്നായിട്ട് ബാധിക്കും കാരണം എന്താ വെച്ചാല് അവര് ഈ സോഷ്യൽ മീഡിയ മാത്രം കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് എന്തൊക്കോ എനിക്ക് ഭയങ്കര പേടി ഫീൽ ആവാ കാരണം എന്താ ച്ചാ അവര് ബുദ്ധിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവോ കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കി ടി വി അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ മൊബൈൽ ഫോണ് ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പറഞ്ഞാല് നല്ല പുറത്ത് പുത്തിറങ്ങി കളിക്കുന്ന മക്കളോ നമ്മള അങ്ങനെ വീട്ടിന അകത്ത് പിടിച്ചിരിക്ക അല്ലെങ്കില് ചെളിയിലും ദിലവും പറഞ്ഞു വിടാതെ നിക്കലോ അല്ലെങ്കിൽ ഫോം കൊടുത്ത് അവർങ്ങനെ അതിന്റെ മുന്നിൽിരുത്തുക അങ്ങനത്തെൊ ഒരു പ്രവണതയയല്ല നമ്മള് ചെയ്യണ്ടത് നമ്മളെന്താണ് നമ്മളെ വിളിച്ച് അകത്ത് കയറുന്ന പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ അവരെന്താണ് അവര് പുറത്ത് കളിക്കാം അതെ പിന്നെ നമ്മളകത്തിരിക്കുന്ന ഒരു നാല മണി വരെ അവരെ അകത്തിയിരുത്തുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുറത്തുള്ളൂ നമ്മള അടുത്തുള്ള ഒരു നമ്മ ആകെ ചെളിലൊക്ക കളിക്ക ല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നഞമ്മൾ എന്താണ് നമ്മളെ നമ്മൾ വരുന്നത് അങ്ങനെയല്ലേ
അതെ അതെ ഭക്ഷി ഇവിടെയൊക്കെ ഇല്ലേ ചൂട് കൊൊണ്ട് വാ നങ്ങളൊക്കെ കത്തുന്നൊക്കെ ഉണ്ടായിരുന്നു
ആഹ അത ഇപ്രാവശ്യ അതാ ഞാനും പറഞ്ഞത്േ ഇപാവശ്യം ഞാനതാ പറഞ്ഞത് മക്കൾക്ക് പുൊറത്തിറങ്ങി കളിക്കാന് ഒരാളും പുറത്ത വരുന്നുല്ല നമ്മുക്കാണെങ്കിലും മക്കള ഇറക്കാൻ പേടിയും കാരണം എന്താ വെച്ചാല് സൂര്യാഘാതംഏെറ്റ് പൊള്ളലോ സംഭവങ്ങളൊക്കെ ഒക്കെ വരുവോ അതും പേടി
അതെ അതെ പാമ്പിന്റെ ശല്യ അതെ നമുക്ക് ആ വീടുകളുള്ള ജനാലകളും വാതിലുകളും എല്ലാം അടച്ചിടണ എന്നൊക്കെ പറ നമ്മൾ ചൂടൊക്കെ സഹിച്ച് എങ്ങനെയല്ലേ ആ ഒരു മാസം മുറിക്ക ഉള്ളിൽ തന്നെ കഴിഞ്ഞു കുഴിയും
അതെ സത്യം
അയ്യോ അത എന്തായാലും ആ കൊച്ച കുുട്ടി മരിച്ചില്ലേ പാമ്പ് കടിച്ച് ആ തല എങ്ങണക്കിട ഉം അത് ഞാൻ ഓർക്കുകയും ചെയ്ത അത്രയും നല്ല അടം ഇത് നല്ല മോഡൽ ഉ വീടായിരുന്നല്ലോ നല്ല ആഡംബരമൊക്കെ ഉള്ള ഒരു വീടായി ന്ന് തോന്നുന്നു ടൈൽസും കാര്യങ്ങളും എന്നിട്ട് ആ പാമ്പ് എങ്ങനെയാ അവിടെ വന്നല്ലേ
അതെ ആ ഇപ്രാവശ്യം പാമ്പ്കടി ഏറ്റു മരിച് ച്ചുവരും അല്ലെങ്കിപാമ്പ് കടി ഏറ്റിട്ടുള്ളതും രക്ഷപ്പെട്ടിട്ടുള്ളതും ഒക്കെ വീടിനക
അകത്ത് നിന്നാണ്
അതെ മെയിൻ ആയിട്ടും ബെഡ് ഡ്ഡിന്നെ ഡ്രസ്സ് വെക്കുന്ന അലമാരേന്ന്
അതെ
അതെ അപ്പൊ എന്താ പറയാ ആ വല്ലാത്ത എന്താ പറയാ ജീവിക്കാൻ തന്നെ പേടിപ്പെടുന്ന സാഹചര്യാണ് ഇപ്പൊ
അതെ അതെ ഞങ്ങളാണെങ്കി ആ ചൂടുള്ള സമയത്തായിരുന്നു ആ പുറത്തു പോ ക്കളെക്കൊണ്ട് ഞങ്ങളത് തിരുവനന്തപുരം പോയായിരുന്നു വെറുതെ കറങ്ങാന ക്കെ വെ ക്കേഷനല്ലായിരുന്നോ ആ അന്നേരം ആ ചൂടുള്ള സമയമായിരുന്നു അയ്യോ അന്നേരം നമുക്ക് കടൽ തീരത്തൊന്നും നിക്കാൻ കഴിയത്തില്ല അത്രക്കും മണലൊക്കെ ആണെങ്കിലും ആ നല്ല ചൂടായിട്ട് കിടക്കു അല്ലേ ആ നടക്കാൻ പറ്റത്തില്ല ഒന്നാലെ ചെരുപ്പൊക്കെ ഇട്ടോണ്ട് അതില് നടക്കത്തില്ല മണ്ണ് മണലിന്റെ പുറത്തൂടെ
ഒരിക്കലും പറ്റൂല അതെ മണലില് ചെരുപ്പിട്ട് നടക്കാനേ പറ്റൂല ചെരുപ്പഴിച്ചു നടക്കണെങ്കിലോ ഇപ്പത്തെ ചൂട് കാരണം കാല് പൊള്ളി പോവും അതെ നമ്മടെ വീട്ടിലെ എന്താ പറയാ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പില് വരെ നമ്മക്ക് ക്ക് എന്താക്കാൻ പറ്റുന്നില്ല ഒര് അഞ്ച്മണി ആവാതെ നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ല കാലു പൊള്ളി പോവും ചെരു ഇപ്പാണെങ്കിലോ സിറ്റ്ഔട്ടിന്റെ ഏരിയേ നൊന്നും ചെരുപ്പ് ഇടാനേ നമ്മള് നോ ക്കണ്ട കാരണം അത്രമാത്ര ത്രം ചൂട്
ചൂട്
അതെ ഇപ്രാവശ്യം മക്കൾക്കൊന്ന് തന്നെ എന്താ പറയാ ഒരു അതെ തീരെ ഒരു എൻ എൻജോയ്മെന്റ് ഇല്ലാത്തൊര് വെക്കേഷനായി പോയി കാരണെന്താച്ചാല് ആ ഈ ചൂട് കാരണം മക്കൾക്ക് ഒന്ന് ഫുട്ബോള് കളിക്കാൻ പോവാനോ ക്രിക്കറ്റ് കളി ക്കാൻ പോവാനോ ഒന്നിനും പറ്റുന്നില്ലല്ലോ ആ പത്തുമണിക്കീഷം അവരിക്ക് പൊറ പുറത്തിറങ്ങാൻ പറ്റൂല മദ്രസ്സൊക്കെ വിട്ട് വരുമ്പോക്കെ പത്തു മണിയാവും എല്ലാ മക്കളും
അതെ
വല്യ ആ അഞ്ചു മുതല് ആറ് മുതലുള്ള മക്കൾക്കേഎട്ട് മണിക്ക് മദ്രസ്സ വിടുവൊള്ളു ആറ് മണിക്ക് തൊടങ്ങീട്ട് ഏഴര ആകുമ്പോ ആ പിന്നെ ബാക്കിയുള്ളോരിക്ക് പത്തു മണിക്കാണ് മദ്രസ്സ വിട്വ ഈ പത്തുമണി കഴിഞ്ഞാപിന്നെ പൊറത്തെറങ്ങാൻ പാടില്ല
ആ തിരുവനന്തപുരം പോയപ്പൊഴേ ഞങ്ങള് കനകക്കുന്ന് കൊട്ടാരത്തിൽ പോയാരുന്നു അന്നേരം അവിടെ ആ പുൽത്തകിടിയൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം സമയങ്ങളിൽ ചെലവിടാൻ അവിടെ ചെന്നപ്പൊഴാണ് കുറച്ച് വൈ ക്കെ ആയപ്പം അവിടെ ചെന്ന് ചെലവഴിക്കുമ്പോ ഒരാശ്വാസം കി ഇല്ലെങ്കി എന്താ ചൂട് വണ്ടിക്കത
അതെ അതെ ആ നമ്മളിവിടെ നിലമ്പൂര് തേക്ക് മ്യൂസിയം പോയി ആ അതേപോലെ ആ പഖ്യ പാറ വെള്ളച്ചാട്ടം പക്ഷെ നമ്മള് പോയ സമയ എന്താ എവിടെആ ഒരു രണ്ടുമണി വരെയൊക്കെ വെയിലിന് നല്ല കൊറവുള്ളൊരു സമയായിരുന്നു
ആയിരുന്നല്ലേ ആ
നല്ലൊരു ആ നല്ലൊരു കാലാവസ്ഥ നമ്മളിവിടുന്ന് വീട്ടീന്ന് എറങ്ങുന്ന സമയത്തൊക് നല്ല ആ പോവാൻ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മള ഇവിടെ നാട്ടിലൊക്കെ നല്ല ചൂടാണ് പക്ഷെ അന്ന്ണ്ട് ചില ദിവസങ്ങളില്ണ്ടല്ലോ വെയില് കുറച്ച് കുറവായിട്ട് ഇങ്ങനെ മഴ മൂടി നൽക്കുന്നൊ ഒരു സാഹചര്യം പക്ഷെ നമ്മള് പോയ സമയത്ത് അങ്ങനെയായിരുന്നു ഏകദേശം ഒരു രണ്ട് രണ്ടര വരൊക്കെ നമുക്ക് നല്ല സുഖത്തില് ഏഹ് മുന്നോട്ട് പോവാൻ പറ്റി നമ്മളെ ആട്ടിയംപാറ വെള്ള ഇഷ്ട് ട്ടൻ പോയക് സമയത്ത് അവിടെ നെ നമ്മൾ വിചാരിച്ചെ നറയെ പാറയാണല്ലോ ഇപ്പൊ വെള്ളം നമ്മള് പോയ സമയത്ത് നല്ല വെള്ള ഇല്ലാത്ത സമയ ആയതുകൊണ്ട് എന്താണ് മക്കൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും റ്റിയ വെള്ളത്തില് കളിക്കാനും അതെ അവരെ വെള്ളത്തില് കളിച്ചു നീന്തിയിട്ടും കുളിച്ചിട്ടൊ ഒക്ക ആയിട്ട് നല്ല എൻജോയ് ചെയ്തെ നമ്മക്കാണെങ്കിലും അവിടെ പാറയിലൊക്കെ ഇരിക്കാനൊക്കെ നല്ലൊരു സുഖം നല്ല നല്ല കാ റ്റുവെ വെയിലില്ലാത്ത നല്ല നല്ലൊരു സാഹചര്യ ആരുന്ന
അതെ
ആട്ട്യൻപാറ വെള്ളച്ചാട്ടം നല്ല മുതലായി കാരണം എന്താ ചോയിച്ചാല് ആ നമ്മള് നല്ല വെള്ളം ചാടുന്ന സമയത്ത് ചെല്ലാണെന്നുണ്ടെങ്കി നമുക്ക് അങ്ങോട്ട് അവിടെ ഇറങ്ങാനോ അവിടെ നടക്കാനോ ഒന്നിനും പറ്റൂല
പടിച്ചൂല്ലേ
ഇത് നമുക്ക് ആ ആ വെള്ളച്ചാട്ടത്തില് ഇവിടെ എന്താ പറയാ അവിടെ നമുക്ക് ആ പാറെമ്മിലൂടെ നല്ല നടന്ന് നമുക്ക് അവിടൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റി
പറ്റി പറ്റി ഞങ്ങള് പൊന്മുടി പോയപ്പോഴും അങ്ങനെയായിരുന്നു തിരുവനന്തപുരം പൊന്മുടിയില്ലേ അവിടെ പോയപ്പോ അങ്ങനൊയിരുന്നു അവിടെ മ് മഞ്ഞ മൂടിയ മലനിരകളും ഹെയർ പിൻ വള വളവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് പിന്നെ കുറച്ച് മാ രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥ അയിരുന്നു ആ ചൂടുണ്ടെങ്കിലും വെക്ക കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആഹ് ആഹ് പൊന്മുടി ഇടുക്കിയിലും ഒരു പൊന്മുടി ഉണ്ട് കേട്ടോ
അതെ അതെ ഇടുക്കിയിലുണ്ട്
ഇടുക്കിയിലുണ്ട് ഇടുക്കിയും ആ ഇടുക്കിയും വയനാടുംക്കെ ഏകദേശം ഒരുപോലത്തെ
ഉട്രാഡ നമ്മള് പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല ഇടുക്കി ഞാൻ പോയിട്ടുണ്ട് ആ ആ ഇങ്ങനെ മക്കള എങ്ങനെ പറഞ്ഞപ്പോ കുറച്ച്ു ലോങ്ങ ആണെങ്കിൽ പോവാൻ പറ്റൂല്ല ഭക്ഷണം സംഭവങ്ങളൊക്കെ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യ ണല്ലോ ഹോട്ടലില അതെ അതെ എല്ലാണെങ്കി പോലും ഭക്ഷണ ഇല്ല എല്ലാം അവൈലബിൾ അല്ലാത്ത സമയം ഗ്യാസിന്റെ പ്രോബ്ലം ഭക്ഷണത്തിനൊക്കെ നല്ല റേറ്റ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പ പി ചെറിയൊരു ലോക്കല് അടിച്ചു ഇവരിങ്ങനെ മക്കള ഇങ്ങനെ സൗര്യം തരാത്ത കൊണ്ട്
അതെ അതെ അവർക്കും ഈ എന്ന്
ദേഷ്യം തീരല്ലേ പെരുന്നാൾക്ക് ഇതേപോലെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം വിചാരിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് കോഴിക്കോടെങ്കിലും ജസ്റ്റ് ഒന്ന് പോയിട്ട് അ മടയെവ ങ്ങനെ വിചാരിക്കും
ഏർ എന്താണ് പെരുന്നാളിന് സ്പെഷ്യൽൊക്കെ
ഇപ്പൊ അര പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുംല്ലല്ലോ കാരണം എന്താ വെച്ചാ എല്ലാ വീക്കിലും സ്പെഷ്യലായിരിക്കും െ മന്തി അല്ലെ ബിയാണി അതെ അതെ പെരുന്നാള നമ പ്രത്യേകിച്ച ഒരു സ്പെഷ്യൽ ഒന്നുമല്ല എന്താ പറയാ ഈ ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്ണ്ടെങ്കിൽ മന്ി അല്ലെങ്കിൽ ബിരിയാണി അപ്പൊ നമ്മുടെ വീട്ടിൽ കൂടുതലും നമ്മ മ ബിരിയാണി ഉണ്ടാക്കാറ കാരണം ഉമ്മ ബിരിയാണി കഴിക്കൂലാണ്
ആഹ കഴിക്കില്ല
എക്ക് ബിരിയാണി ഇഷ്ടല്ല അതിന് കാരണം എന്താ വെച്ചാല് അതില് ചപ്പ് പുദീന അതേപോലെ തന്നെ മസാലകൾ ഉണ്ടല്ലോ സ്പൈസസ് മസാല ഗരം മസാല ആ അതിന്റെ ചവൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ നെയ്യ് ആഹ ആർ കെ ജി അ ആഹ അതൊന്നും ഇഷ്ടല്ല അപ്പൊ പിന്നെ മെയിന ആയിട്ട് നമ്മള് ബിരിയാണി ഉണ്ടാക്ക പിന്നെ വേ നമ്മൾ സോറി മന്തിയേന ഉണ്ടാക്കാ ബിരിയാണി ഉണ്ടാക്കുമ്പോ അതിന് വൈറ്റ് റൈസും ഒക്കെ എടുത്ത വെക്കും അപ്പൊ പിന്നെ പെരുന്നാളൊക്കെ വരുമ്പോ ഇപ്പ മിക്കവാറും നമ്മള് മന്തിയന ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഹലോ ഹലോ